ഹലോ
ആഹ് എന്താ വിശേഷം?
നല്ല വിശേഷം എന്താ നല്ലോ പൊർത്ത് നല്ല സൗണ്ട്ണ്ട്
ആഹ് ഞാന് അട്ക്കളെലാണ് ഞാൻ ഇപ്പൊ പോവട്ടോ
ആഹ് അതെ ഭക്ഷണൊക്കെ കഴിച്ചോ? ഓഹ് കയിച്ചു
ന്ന് ടിവീടെ അട്ത്താണോ?
അല്ലല്ല ഞാന് ഇവടെ കുട്ടികള് ഫോൺ കാണുന്നുണ്ടായിരുന്നു
ആഹ് അതിന്റെ സൗണ്ട് കേൾക്ക്ന്ന്ണ്ട്
അതേ മാറി എന്തായിരുന്നു ഭക്ഷണത്തിന് എന്തായിരുന്നു സ്പെഷ്യല് എന്തായിരുന്നു ഇന്ന് കഴിക്കാന്?
എന്താ സ്പെഷ്യല്ന്ന് പറയാൻ ഇന്ന് സാദാ ചോറും, ചിക്കൻ കറിയും, പപ്പടവും, തൈരും
അതെല്ലേ ഉം അയ്ശരി
അവിടെന്താ സ്പെഷ്യല്ന്ന്?
ഇവടെന്താ ഇവിടെ ചോറ് ഹലോ കേൾക്ക്
ആഹ് ഇപ്പൊ കേക്കുന്നുണ്ട് പറയൂ
ഇവിടെം ചോറും, ചിക്കൻ കറിയും കേബേജ്, ബീഫ് പർണാതിരി അങ്ങനെ
ഉപ്പേരിയും എല്ലതും കൂടി
ഏഹ്
ബീഫും, ചിക്കനൊക്കെണ്ടോ?
അതെ അതെ അതെ
ഫും ചിക്കനും
ആഹ് അതെ ഉണ്ട്
ഉം ഉം ഉം അഹ്ശരി
ഇന്ന് ഇന്ന് ഞായറാഴ്ച്ചയാണല്ലോലെ എന്താ ഇന്നട്ട് കു കുട്ടികൾക്കൊക്കെ സ്കൂളുകളൊക്കെ ഒഴിവാണല്ലോ എന്താ പരിപാടി?
ഉം ഈവനിങ് ചെറുതായിട്ടൊന്ന് എവ്ട്ക്കെങ്കിലോക്കേ വിചാരിക്ക്ണ്ട് പോർത്ത് പോവാന്.
അയ് ശെരി.
പൊറത്ത് പോവാന് ഏഹ്.
ഒര് എന്താ വോയിസ് ക്ലിയറാവ്ന്നില്ല അവടെ റൈഞ്ചിന്റെ ഇഷ്യു
ഇപ്പം കേൾക്ക്ണ്ടോ?
ആഹ് ഇപ്പൊ ഓക്കെയാണ്.
ആഹ്.
ഇങ്ങൾക്ക് ഇന്ന്ന്തേ സ്പെഷ്യന്തെങ്കിലുംണ്ടോ വെറ്തേ ഏതാലും വീട്ടിലല്ലേ. മക്കള് അവിടെ ണ്ടാവില്ലേ അനിയത്തിയൊരൊക്കെണ്ടല്ലോ എവ്ട്ക്കെലും പോവാം വിചാരിക്കുന്ന്ണ്ടോ?
ഇല്ലല്ല ഇവടെ തന്നെ കളിച്ച അങ്ങനെ ഇരിക്കാണ് ഓരോ കളികളൊക്കെ ആയിട്ട്
ന്നമ്മള് പിന്നെ ഇങ്ങനെ ഒഴിവ്ള്ള ദിവസങ്ങളില് എങ്ങോട്ടെങ്കിലോക്കെ രസല്ലേ രസായിട്ടങ്ങനെ പോവാറ്ണ്ട് ഉം. ഏഹ്, ഇപ്പൊ അടുത്ത് ലാസ്റ്റായിട്ട് നിങ്ങള് എവ്ട്ക്കാ ട്രിപ്പ് പോയിറ്റുണ്ടായിരുന്നത്?
ഞാനോ?
ആഹ് നിങ്ങള് ഫാമിലിന്റെ കൂടക്കെ ആയിട്ട്
അതെ ഞാന് ഇവടെ അട്ത്ത്ള്ള ഒരു വാട്ടർഫാള്ണ്ട് അവ്ട്ക്ക് വെള്ളച്ചാട്ടം.
അങ്ങ ആഹ് അങ്ങട്ടാണോ പോയിട്ട്ള്ളത്. ആഹ് ഞാനേയ് ന്നമ്മടെ ഫാമിലി ഗ്രൂപ്പില് ന്നമ്മള്ങ്ങനെ അതെ ന്നമ്മടെ ഫാമിലി ഗ്രൂപ്പിൽ ന്നമ്മൾ ട്രിപ്പിനെ കുറിച്ച്ങ്ങനെ ചർച്ചയ്ത്ട്ട്ണ്ടായിരുന്നല്ലോ. അത് പിന്നെന്താ പോവുന്നില്ലാന്ന് വെച്ചോ?
അത് പോവുന്നില്ലാർഞാല് ഓ ഓ ഓരോര്ത്തര്ക്ക് ഓരോ അസൗകര്യങ്ങള് മൂലം അതങ്ങനെ നീണ്ട് നീണ്ട്
നീണ്ടു പോവ്വാണ്ലേ അതെനിക്ക് തോൻന്നു ഇനി പോകല്ണ്ടാവില്ല. കോറവാണ് കോറവ് ന്നല്ല സാധ്യതെ ഇല്ലാ.
ഇല്ല അത് ഞാനന്റെ എന്റെ ഒരു കസിന്ണ്ടയ് ന്നമ്മള് ഇങ്ങനെ ട്രിപ്പ് പോവ്വാന്നൊക്കെട് പറയുമ്പോ അവള് ഭയങ്കരായിട്ട് സന്തോഷിക്കും. സന്തോഷംന്ന് പർഞ്ഞ അതിര് കടക്ക്ണ രീതിയിലാണ് സന്തോഷം വര്ആ. ഞാൻ തന്നെ പറയല്ണ്ട് ഒരു കാര്യം ഞാം പറയണെന് മുമ്പായിട്ട് എന്താ ഒന്നിനും സന്തോഷം വ്യക് ക്കര് ചെലപ്പോ അത് ഇല്ലാണ്ടാവും ഇല്ലാണ്ടാവും ന്ന്ള്ളത്.
ആഹ് അത് ഭയങ്കരായിട്ട് ഹേർട്ട്യ്യും അപ്പം.
ആഹ് അതെ ഹേ ഹേർട്ട്യ്യും അങ്ങനെ ഹേർട്ടീത് ഹേർട്ടീത് അവൾക്ക്പ്പത് ശീലിആയ് ശീലായിട്ട്ണ്ട്.
അഅ്‌ ശരി, അങ്ങനെയുള്ള കസിൻസും ഉണ്ട്ല്ലലേ നമ്മക്കൊക്കെ ഇപ്പൊ എന്നും ഇങ്ങനെ പോയിട്ടായിരിക്കും അ അത്രരു ഇൻട്രസ്റ്റ് അതിനോടൊന്നും ഇല്ല്യല്ലോ.
അതെ അതെ ന്നമ്മക്കില്ല പക്ഷെ അങ്ങൻത്തെ കസിൻസ് ണ്ട്ന്നാണ് ഞാം പറയുന്നത്.
അഅ്‌ ശെരി. ഞങ്ങള്പ്പോ ഇന്നലെ പോയി വന്നതേ ഒള്ളൂ ന്നമ്മള് ഇങ്ങനെ അധികം എല്ലാ ആഴ്ചയും ശ്രമിക്കാറ്ണ്ട് മക്കളെയും കൊണ്ടൊക്കെ പൊറത്തോട്ട് പോവാന്.
ആഹ് അഅ്‌ ശരി ങ്ങളവടെ എന്തേ ല്ങ്ങനെ എന്താ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെയൊക്കെ ഉണ്ടോ?
ഇല്ല ഇവിടെ അടു ത്തായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ ദൂരങ്ങളിൽ തന്നെയാണ് അടുത്തൊന്നും ടൂറിസ്റ്റ് പ്ലെയ്സ് ഇല്ല പിന്നെ നമ്മള് വൈകുന്നേരം ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു തൂ ക്കുപാലംണ്ട് അവിടൊക്കെ പോയിരുന്ന കാറ്റ് കൊള്ളാം അത അത്ര വലിയ രസ മായിട്ട്ന്നല്ല വെറുതെ കാറ്റുകൊണ്ടിരിക്കാനൊക്കെ പറ്റും
അ യ് സിരി ഉ ഞങ്ങൾക്കും ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട് കുറേ ദൂരത്തന്നൊ
അങ്ങനെയൊക്കെ ഉണ്ട്ല്ലേ ഞാൻ കണ്ടിട്ടില്ല പ്ലേസ് ചില അതല്ലേ നീ പറയുന്നത് അതിപ്പോ അത്ര ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പുറമന്ന് വരുന്നവർക്ക് അത് വേണമെങ്കിൽ അത്ര ഇഷ്ടപ്പെടുന്ന സ്ഥലമാവും അല്ലെ
അതെ ഇപ്പൊ മഴക്കാലം കൂടെ ആയൊണ്ട് ഇവിടെ തോടുകളിലൊക്കെ കുട്ടികള് ചാടി ചാടി കളിക്കണ്
ആഹ് ആഹ് ആയ് ശരിയ മഴക്കാലായതോട കൂടെ തന്നെ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലെ
അതെ അതെ നിങ്ങള്ൾ വരുണ്ടു
ഇൻശാ അല്ലാ ഞാൻ വരണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോവണം ക്ഷെ നിനക്ക്തിന് നീന്തല അറിയൂല്ലല്ലോ അതും പേടിയാണ് നമുക്ക് നീന്തൽ അറിയാത്തവരെയും കൊണ്ട് പോയാലേ നമുക്ക് ബുദ്ധിമുട്ടല്ലേ കാരണം നമുക്കും തന്നെ പേടിയണേ നമുക്ക് നമ്മള് നീന്തുന്നേള്ളൂ വേറൊരാളെ രക്ഷപ്പെടുത്താനുല്ല കഴിവൊന്നു ഇല്ലല്ലോ അപ്പൊ ഞാന് എന്താ ചിരിക്കണ ആഹ് ഞാനിങ്ങനെ ഇത് പറഞ്ഞപ്പോ അങ്ങനെ ആലോചിക്കായിരുന്നു കൊറ ച്ച് മുന്നായിട്ട് ഞങ്ങള നമ്മള അതില്ലേ അവിടെ ഒരു കുളം പോലെ ഉണ്ടല്ലോ ആഹ് ആഹ് അവിടെ നീയും ഞാനൊക്കെ ആയിട്ട് നമ്മള് പോയിട്ടുണ്ടായിരുന്നല്ലോ അന്ന് നീ ആ ഞാൻ വിചാരിച്ച നിനക്ക് നീന്താൻ അറയുന്ന് എന്നിട്ട് നീ അങ്ങോട്ട് ആ അത്രയും ആഴത്തിലോട്ട് പോയിട്ട് എന്നെ കൂടെ പിടിച്ചു വലിച്ച ആ സീന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്
അതെ ഞാനും വല്ലാണ്ട് ഓർക്കുന്നു
ഞാനില്ല കാരണം ഞാൻ ആരവസ സരത്തിൽ എന്താന്ന് വെച്ചാല് നീ പോകുന്നതിന്റെ കൂടെ ഞാനും കൂടെ പോവുള്ളൂ പോയാ നീ പോയിന്ന് വിചാരിച്ചാ മതി ഞാനും കൂടെ പോയ എന്റെ മക്കാരുണ്ട് അത് ചിന്തിക്കണ്ടേ
അതെ അതെ അത് ശരിയാണ് പക്ഷെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ലാസ്റ്റ്ത്തെ തുമ്പത്ത് നിക്കുമ്പോ നമുക്ക് കിട്ടണ വള്ളി പിടിച്ചേ കാരം നമ്മള് കേറാ അപ്പൊ എനിക്ക് കിട്ടിരിന്ന വള്ളിറിന്ന ഇയാളെയിന്
അതെ പക്ഷെ ആ വള്ളിയും കൂടി അതിന്റെ കൂടെ പോരേണ്ടയ്നി പിന്നെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അന്ന്
അതേലേ ഇപ്പൊ ഇപ്പ വിടൊക്കെ ഫുള്ള് വെള്ളായി എല്ലാരും
അത് അതല്ലെങ്കിലും നമ്മള അവിടെ ഗ്രാമ ആ ഗ്രാമപ്രദേശം നല്ല ഭംഗിയാണ് ല്ലെ മഴക്കാലൊക്കായാല് നന്നായിട്ട് വെള്ളം ഉണ്ടാവും പാടങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഒന്നും അധിക സ്ഥലങ്ങളിൽ അങ്ങനെ കാണാറില്ലല്ലോ
ഇല്ലല്ല ഇവിടെ ഈ ഇവിടെത്തെ ഒരു കാര്യം പറയയാണെങ്കിൽ ഇവിടെ അതി കവും അങ്ങനെ ഒരു ഗ്രാമപ്രദേശം അങ്ങനത്തെ രീതിയിലാണ് കുറെ വയലുകള് തോടുകള് കുട്ടികള് തോട്ടുകളിൽ കുളിക്കാ മീൻ പിടി
അതൊക്കെ നല്ല രസാണ് ഈ തോട്ടില് കുളിക്കാൻ പോകുന്നതിലേ ഹ ഹ ഹ അതെ അങ്ങനെ ഒരു സൈക്കോത്തരം ഉണ്ട് കുട്ടികൾക്ക് കൊറേ മീനെ പിടിച്ചു കൊണ്ട് വരും പിന്നെ അതെ അതേപോലെ താേട്ടിലെല്ലാം കൊണ്ടാേയ്ടും പിന്നെ അത്പോലെ വീണ്ടും പിടിക്കും പക്ഷെ അതൊക്കൊര് അവരാെര് എൻജോയ്മെന്റായ്ട്ട് കാണാണ് ആഹ് മീനുകളേയും ബുദ്ധിമുട്ടിക്ക് പ്പിക്ക്ന്ന്ല്ലാ അവര് പിടിക്കും അതുപോലെ അവരെ തോട്ടിലോട്ടെന്നെ ഇട്ന്ന്ണ്ടല്ലോ പിന്നെ വലിയ വലിയ മീന്കളേയും കിട്ടാെല്ലോ
ആഹ് അതെ അത് വെച്ച് ത്‌ന്നാ
ആഹ് ഭക്ഷിക്കാനൊക്കെ പറ്റും അങ്ങെനെ കൊറെ ആള്കള് കെട്ടിട്ട് ഇപ്രാശ്യം അങ്ങെനെ മീനൊക്കെ കിട്ടീട്ട്ണ്ടായ്ര്ന്നോ?
അയ്ന് മഴ താെടങ്ങീട്ടെല്ലെ ഒള്ളു അപ്പോ ഇപ്പളാണൽ ഒഴ്ക്ക് തൊടെങ്ങ്യേത് അപ്പോ ഇനി അതെ അപ്പാേ ഇനി ഇങ്ങെനെ കി ട്ടാൻ തൊടെങ്ങും ആള്കളൊക്കെ ചൂണ്ടടലും വല വിരിക്കലൊക്കെ തെടെങ്ങീട്ട്
അതുപോലെ നമ്മളവിടെയെക്കെരു തുണി ഒരു തുണിയോ ഷോളോ എന്തെങ്കിലുണ്ടെ ങ്കി നേരാക്ക്യാണ്ട് അങ്ങനൊക്കെ വിരിച്ച് അതിലൂടെങ്ങെന മീൻ ചാടുന്നൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്
അതെ അതെ അതിനെ നല്ല രീതീല് പൊരിച്ചങ്ങെനെ കഴിക്കാനൊക്കെ ഭയ്ങ്കര ടേസ്റ്റാ
അത് എന്താറീല എനിക്കിഷ്ടല്ലാ ആ മീന്ട്ടോ അങ്ങെനെ കഴിക്ക്ന്നെത് അങ്ങെനെല്ല ഇൻക്ക് കാണാന്ഷ് ഇഷ്ടാണോ എനിക്ക്യ് തോട്ടില് അതുപോലെ പുഴമീനൊന്നും എനിക്കിഷ്ടല്ലാ അതിനൊക്കൊരു ഒരു വേറെ ചൊയെ തോന്നാറ് ഒര് ചമർപ്പ് പോലെ ആഹ് ആഹ് അങ്ങെനെ തോന്നാറ്ണ്ട് അതുപോലെ നെ നിന്റെ ഫ്രൺ സൊക്കെ കണ്ടിട്ട്ണ്ടോ നമ്മളവിടെ ഉള്ളാ കൊ കൊളവും തോടൊക്കെ
അതെ അതെ ഫ്രണ്ട്സെല്ലാം കണ്ടിട്ട്ണ്ട് എല്ലാവരും കണ്ടിട്ട്ണ്ട് അവർ ഓഹ് എല്ലാവര്ക്കും ഇഷ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഗ്രാമപ്രദേശം ഞങ്ങളൊരു ഒത്തൊരുമാെക്കെ കാണ്‌മ്പൊ അവർക്കെന്നെ ഒരൽഭുതമാണ്
ആഹ് ശരി ഒന്നാമത് ഇപ്പൊ അധിക ആള്കളും ടൗണിലല്ലേ ജീവിക്ക്ന്നത്
അതെ അതെ
അപ്പൊ അതിൽ നിന്നാെര് വ്യെത്യസ്തത കാണുമ്പാെ ആര്ക്കായാലൊ
ഒര ഒരാ ആഹ് ആഹ് അതെ അതെ
ഉം ഉം അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്കൊരു പ്രൈവസി ഉള്ള സ്ഥലം പോലെയാണല്ലോ നമുക്ക് എത്ര വേണെങ്കിലും കുളിക്ക്യാനും നം നമ്മൾടേതായാെര് സ്ഥലം പോലെയാണ് നമ്ക്കത് കാെറേ വീട്കളും അങ്ങെനെയെക്കെണ്ടെങ്കി നമുക്ക് അത് അത്ര സൗകര്യ സ്
ഇല്ല്യലേ ഇത് ഇത് വീട്കൾടെ എട്ത്ത്ന്നൊക്കെ മാ റി നിന്നാേണ്ട് ഒരു പ്രൈവസി കിട്ട്ന്ന് സ്വകാര്യത കിട്ട്ന്ന സ്ഥൽത്തായ്ട്ടാണ്ള്ളെത്
അതെ ആരും കാണൂലാ
ഇല്ല ആരും കാണൂലാ
റോഡൊന്നും അതിന്റെ അട്ത്തൂടെല്ലാത്തതുകൊണ്ടേ ആരും കാണൊന്നുല്ലല്ലോ ആഹ് എത്രെയോ വിട്ടിൽ നിന്നൊക്കാൾ ഞാൻ പറയാ വിട്ട് നി ഏഹ് കാെറെച്ച് ദൂരെ നിന്ന് വര്ന്നവെർക്ക് ഹലോ
ആഹ് ആഹ് ഹലോ കേൾക്ക്ല്ലേ
ആഹ് ണ്ട് കൊർച്ച് ദൂരെ നിന്ന് വര്ന്നവർക്കൊക്കേ ആഹ് അത്യാവ്ശ് നല്ല ഇഷ്ടത്തോടെ ചെയ്യും ആഹ് ഈ നീന്തലൊക്കെ നമ്മള്ങ്ങെനെ കാണാറ്ണ്ടല്ലോ നമ്മള് പോവുന്ന സമയത്ത് ത്രെയോ ആള്കളവ്ടെ കുട്ടികളായാലും വലിയവരായാലും ഇനി സ്ത്രീകള് പുരുഷന്മാര് എന്ന്ല്ലാതെ എല്ലാവെരും വര്ന്ന്ണ്ടല്ലാേ അങ്ങോ ട്ടേക്ക്
അതെ അതേപോലെന്നെ ഇവിടെ നല്ല എന്താ മൃഗങ്ങളെ ശല്യണ്ട് ഐ മീൻ ഈ നായി പക്കളൊക്കെ ഉണ്ടാവുലേ ഡോഗുകൾ ആ അതിന്റെ ശല്യം നന്നായിട്ട്ണ്ട് പക്ഷെ ഇവിടെ കുറച്ച് അധികംണ്ട്
അതിനി അങ്ങോട്ട് ബാക്കിലോട്ടൊക്കെ ഈ റബ്ബർ തോട്ടം അങ്ങനെയൊക്കെയാണല്ലോ അവിടെ അതുകൊണ്ടൊക്കെ ആയിരിക്കും
അതെ ഞാനിപ്പോ ഇന്നലെ ഇങ്ങനെ നടന്ന പോകുമ്പോ ഒരു നായി ഇങ്ങനെ വന്നു അപ്പൊ ഞാനതിനൊന്നും കല്ല് എടുത്തെറിഞ്ഞിട്ട് അത് പോണില്ല അത് പിന്നിം പിന്നും അടുത്ത്ക്ക് വന്നു അയിൽ ഞാൻ അ തൊച്ച ഉണ്ടാക്കി നൊലോളിച്ച് അയിൽ പിന്നെ അപ്പുറത്തെ പെരേത്തെ ഒരു കാക്ക വന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ ഭയങ്കര ഡോഗ് ശല്യാ അതെ ശരി ശരി പിന്നെ വിളിക്കട്ടോ